ഹലോ കേൾക്ക് ഇണ്ടേ ആഹ് ഇവടെ കേൾക്ക്ണ് അവടെ കേൾക്കെ ഇണ്ടോ കൊണ്ടേ കൊടുക്കണ്ട് എന്താ മഴയൊക്കെ ഒണ്ടോ
ആഹ് മഴ ഇല്ല ഇപ്പാ ഇല്ല നേരത്തെ നല്ലാ മഴയാരുന്നു ഇപ്പൊ കൊറച്ച് തോർന്നട്ട് ഒണ്ട്
നല്ലാ മഴയാ ഒര് ഒഴിവില്ല്യാത്ത മഴാണ്
ആഹ് ഇവടെ അത് രാവി ലെ നല്ല മഴായര്ന്നു കേട്ടാ രാവിലെ കൊറേ നേരം നല്ലാ മ ഴാര്ന്ന് ഇപ്പാ ഇത്തിരി കൊറവോണ്ട് ഇത് എത്ര നേ എത്ര നേരത്തിനാ എന്ന് അറിയില്ലാ
ആഹ് പിന്നെ പിള്ളേരൊക്കെ ഒണ്ടോ
ആഹ് ഒരാളോണ്ട് ചെറുതാ മോന്
ചെറ്താണോ എത്രാ ആയി
ആഹ് അതെ അതെ ഇപ്പൊ മൂന്ന് വയസ്സ്
ഓ ആയ് ശെരി
ആഹ് എങ്ങനെയാ മക്കളൊക്കെ എണ്ടോ ആഹ് ഒറങ്ങണ് അള് അതാണ് ഒര് സൈ അതെ അതെ അതെ സൈലൻസ് ഇള്ളത് ഒറങ്ങ്ന്നാ സമയത്തെ നമ്മള് ഇങ്ങനെ ഫോണൊക്കെ ആയിട്ട് ഇരിക്ക്യാൻ പറ്റുള്ളു അല്ലെങ്കി ഫുള്ള് അവന്റെ പിന്നില് ഓട്ടം അതെ
എനിക്ക ഇവടെ നാലാള് ഇണ്ടേ വല്ല്യയാ ആള് പത്താം ക്ലാസ്സിലാണ് താഴെ ഒള്ള ആള് ഏഴിലാണ് അയിന്റെ താഴെ ഒള്ള ആള് നാലാം ക്ലാസ്സിലാണ് ചെറുത് പിന്നെ എൽ കെ ജില് ഈ പ്രാവ്ശ്യം ചേർത്തതാണ് അങ്ങനെ പോണ്ട് നാല് പേരും പോയി ഇപ്പേ ഫ്രീ എല്ലാരും പോയി ഇപ്പേ ഫ്രീയാണ് എനിക്ക് പിന്നെ സൗണ്ട് ഇണ്ടാക്കാനൊന്നും ആരും ഇല്ല ഒര് പോയാ പിന്നെ ഇനി വൈക്ന്നേരം ചെറിയ ആള് മൂന്നേരെ എക്കേ ആമ്പേ അവടെ വിടും മുക്കാലാവ്മ്പോ ഇവടെ എ ത്തുംതന്നെയാണ് പിന്നെ മറ്റരൊക്കെ വെരല്ലെങ്കി അഞ്ച് മണി ആവും ഒക്കെ എല്ലാരും ഒര് സ്കൂളി തന്നെ ആണ് അപ്പേ അങ്ങനെ പോണ് ഇന്ന് ഉച്ചത്തൊക്കെ ഒണ്ടാക്കി
ഇത്രയും നാള് ആള് കൂടെ ഒണ്ടായിട്ട് ചെറുത് പോയപ്പോ ഒര് ജാതി ഇണ്ടാവും അല്ലേ
ആഹ് എനക്ക് പ്രശ്നം കാരണം എന്താ വെച്ചാല് ഇവരെ ഇപ്പം ഇവര് അംഗൻവാടില് ഞാൻ കൊറച്ച് ആയ മുതലേ അവനേ അംഗൻവാടി പറഞ്ഞ് അയ്ക്ക് ഇണ്ട് നീ ബയങ്കര വിക്റ് ത്തെ അപ്പൊ ഞാൻ വിചാരിച്ചും ഇവര് പോയാ പോമ്പോഴല്ലോ എനിക്കൊര് സമാധാനം ഈ നാലും നല്ല അടിയാണ് അങ്ങാട്ടും ഇങ്ങാട്ടും വേണ്ടാത്തെ പേര് വിളി ച്ചും ഒരാളെ പേരുമ്പല് എന്തെങ്കലും കൂട്ടി അങ്ങട്ട് വിളിക്കം അപ്പേ ഒന് എന്നെ അങ്ങനെ വിളിച്ചു അത് ഇങ്ങള് കാണൂലാ നിങ്ങള് എന്റെയെത് മാത്രേ കാണുളളു അങ്ങനെ പറയും ചെറിയ ആള് അത്ര ഒള്ള് കാര്യല്ല എല്ലാരില് എറെ മുപ്പാരാ അതാ പയങ്കര രെസം നല്ല അടിയാ അല്ലെങ്കി ഓല് എന്തേലും എടു ട്ത്ത്ട്ട് മെല്ലാം ഒളിപ്പിച്ച് കൊണ്ടേ എവ്ടെലും വെക്കും പിന്നെ മറ്റ് എനിക്ക് കൊറച്ച് മീന് ഇണ്ട് ഗെപ്പി കുട്ടിള് അല്ലെങ്കി അയ്റ്റള് കൊണ്ട്‌യാല് കൊറച്ച് തീറ്റ കൂടുതല് ഇട്ട് ഒണ്ടാവും അപ്പാ ചത്തിട്ട് ഇണ്ടാവും അങ്ങനെ അപ്പൊ അങ്ങനെ വിചാരിക്കും നമ്മളെ അങ്ങനെ പിരാന്ത് കാട്ട്മ്പം ഈ പാവം കുട്ടിളെ നമ്മളേ പോയല് ടെൻഷ ൻ ഇണ്ടാവേള്ളു ഇത് ഇങ്ങനെ കാട്ട്മ്പോ വെര്മ്പോ അത് പോമ്പോ ഞാൻ വിചാ ക്കാ സ്കൂളിലാണ് പോയത് ഞായറഴ ച്ചു ഇണ്ടാ വെണേന്ന് ഞാൻ പറയല് ശനിയും ഞായറും എന്നാല് ആവു എന്റെ തൊള്ളക്കൊര അനക്കം ഇണ്ടാവില്ലാ ഇങ്ങേനെ എന്നേക്കൊണ്ട് ശനി ഞായറാവധിയാണ് ഇനിക്ക് എങ്ങനെ പറയിപ്പ അല്ലരും അങ്ങട്ടും ഇങ്ങോട്ടും ഒരാളത് എടു പിന്നെ കൊറേൊന്നും പോവ രണ്ടാമത്തോ പിന്നെ കുറെയൊക്കെ മീൻ പിടിക്കാനൻ അതൊക്കെ നടൻ പോകുമ്പോള് അങ്ങനെണ്ട് താവും അല്ലെങ്കി ഇതൊ ഒരു തമില്ല അങ്ങട്ടടി ഇങ്ങട്ടടി അവിടെ പിടിച്ചെറച്ച് ഇങ്ങോട്ട് പിടിച്ചിറച്ച് ആഹ് ഇതാകെ പെരത്തി മുറ്റ ആകെ പെരത്തി ഇതാകുമ്പോ വൃത്തിയാക്കിട്ട് അവിടെ ഇണ്ടാവുംന്ന് ഒന്നും ചെയ്യൂല ആരും വരുമ്പോ നോക്കിയാ മതി
ഇങ്ങനെ ആള് ചേർത്തിട്ട് എങ്ങനെയാ പ്രശ്നംണ്ടാ പോവാന് വാശിയൊക്കെ ഉണ്ടാ
ണ്ടേ ഒരു പ്രശ്നുല്ല
ഇല്ലല്ലേ ഇഷ അതെയ ആഹ് അങ്ങനെ ആവുമ്പോ പിന്നെ കൊഴപ്പല്ല
പോയ കുട്ടികൾക്ക് എന്തെങ്കലും അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവലല്ലോ പോവാത്ത കു കുട്ട്യാനമ്മളണ ഈ പിടിം വലിം കരച്ചിലും
ഉം ഉം
അത് ശരിയാ അപ്പൊ പിന്നെ ഇത് വേ ഇവർക്കൊക്കെ ഇവിടെ സ്കൂളിലൊക്കെ വേഗം ശരിയായിക്കണ് ഓൻ ഒന്നും ഒറ്റക്ക് ഇവിടുന്ന് വണ്ടി ഇറങ്ങിയാല് വരും കുഴപ്പൊന്നുല്ല
ആഹ് മടിയായിട്ടുണ്ടെങ്കിൽ ഭയങ്കര പണിയാ കുട്ടികളോ
ആഹ് അപ്പൊ നമ്മുക്കൊരു ടെൻഷന കാര്യം അല്ല നേര നേരം വെളുത്ത എന്താ ചെയ്യന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടാവും
കരച്ചിലും വാശിയും ആ പോണ സമയത്ത് ആകെ തിക്കുന്തരക്ക ആക്കിട്ട് ആകെ കൊള ആക്കിയിട്ടവും പോവാ
ഉം ഇത് അങ്ങനത്തെ പ്രശ്നം ഇനിക്ക് നാല് കുട്ടികളെ കൊണ്ടും അങ്ങനെ വാടി ചേർത്തുമ്പോ ഉണ്ടാവും കാരണം ചെറിയ കുട്ടികളല്ലേ മൂന്നാം വയസ്സൽ തന്നെ നമ്മളങ്ങോട്ട് കൊണ്ട ആക്കല്ലേ അപ്പൊ ചെറിയൊരു പ്രശ്നം കരച്ചിലൊക്കെ ഉണ്ടാകും പക്ഷെ ഞൻ അവിടക്ക ആക്കിട്ട് ടീച്ചററി വേ പോയിക്കോളി ഇവടെരോറ്റൊന്നും നിക്കണ്ട എല്ലാരും അങ്ങട്ട ടീച്ചർ പിടിച്ചലച്ച് വാങ്ങിക്കുമ്പോടെ ഓടലാണ് അങ്ങനെ ഇട്ട് കാണൻ ശരിയാക്കിണ്ട് എടുത്തതാണ് ഒരാഴ്ച കൊണ്ട് ഞാാന് അംഗൻവാടിയില് ഓരരുത്തരെ കൊണ്ടയിട്ട് അങ്ങനെ വേനയും ശരിയാക്കിരിക്കും ഒരു ഞാൻ ഒരാഴ്ച ഫുള്ളായിട്ട് പോവണം അത് ലീവ് വരുമ്പോഴ അവനുക്ക് മടി ഒരാഴ്ച എന്തായാലും കറക്റ്റ് പോകണം പിന്നെ നമ്മള് ശരിയായ കൊഴ ഈവിടുത്താലും കൊഴപ്പല്ല ഞാൻ പിന്നെ അങ്ങനെ ആവല് ആ അങ്ങനെന്നെ ശീലാക്കിയ കൊണ്ട് പ്രശ്നൊന്നല്ല കാര്ത്തി ഫുഡിന്റെ കാര്യത്തി അങ്ങനെ തിന്നാനുള്ള മടി അങ്ങനത്തെ പ്രശ്നം ഇൻക്ക് വരെ കൊണ്ട് നാലാളെ കൊണ്ട് ഉണ്ടായിട്ടില്ല ചെറുപ്പത്തിലെ അവര് അങ്ങനത്തെ രാഗി പൊടി പഴമൊക്കെ അവർക്ക് ഇഷ്ട്ടാണ് ഇപ്പഴും ചെറിയ ആൾക്കൊക്കെ പഴം വാട്ടിയത് എന്തെരു ഇഷ്ട്ടാണ് പഴ മാട്ടിയത്യ ആയ മതി അങ്ങനത്തൊക്കെ ഇഷ്ടാ
അപ്പല്ല ഈ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പിന്നീ നടക്കുന്ന പരിപാടി ഭയങ്കര ബുദ്ധിമുട്ട് ഓഹ് ഇതിങ്ങ അ കടയും അതെ അതെങ്ങനെയെങ്കിലും ഒന്ന് തിന്ന് കിട്ടും വേണ്ട തിന്ന് കിട്ടെല്ലെങ്കിൽ ഒരു സമാധാനണ്ടാവില്ല അതെങ്ങനെനെും കൊടുപ്പ് പണി ആണെങ്കിൽ അത് കഴിക്കൂല വായ പിടിക്കലും പിന്നെ അടി വാശി കരച്ചില് ആകെ പ്രശ്നവും
ഉം ഞാൻ ആദ്യ കൊടുക്കലില്ല ആദ്യങ്ങനെ നമ്മള് ചെറുതാവുമ്പോൊക്കെങ്ങന കൊണ്ടോടടുക്കുമ്പോ ങ്ങെനെ കുട്ടികളല്ല ഒന്ന് അങ്ങട്ട ഇങ്ങോട്ട്ക്കുമ്പോ അവിടെ ഹസ്ബൻഡ് അറിയും അത് കൊണ്ടേ വച്ചളാ അവഓർക്ക് വാണ്ടി വരില്ല വാണെങ്കി കൊടുത്താ പോരെ എന്തിനാണ് ഇത് തിരുകി കൊടു ഇപ്പോഴും ഞങ്ങള് വാരി ചെറ്ദിനന്നെൽപ്പോര് എനിക്ക് വാരി തരിന്ന് എങ്ങനും പറഞ്ഞ കൊടുത്താര് വാര്യ കൊടുത്താ പിന്നെ അതന്നെ. ക്കതന്നെരു. പണിക്കാരം പഴിച്ചുണ്ടെങ്കി തിന്നാണന്ന്റിയും. ഇപ്പൊ എനിക്ക് ഫുഡ്റ്റ തിന്നി ഫീലായതുകൊണ്ട് ഇപ്പൊ ഞാന് ഞാൻ കഴിക്കുമ്പോ ഞാ പറയ വാ നമ്മുക്ക് ചോറ്ന്നാൻ പോകറയും. അപ്പൊ വേഗം വന്നിട്ടിന്റെപ്പം ഇരുന്ന് ഞാനും ഒരു വേഗം ചോർന്നു.
ആഹ് ഇങ്ങനെ ഒ ഒറ്റക്ക് കഴിക്കുമ്പോ പിന്നെ സ്കൂളിലൊക്കെ ആ സ്കൂളിലൊക്കെ പറഞ്ഞ് വെച്ചാല് നമ്മക്ക്. ഒരു സമാധാനണ്ട് സ്കൂള് പോ പോയാല്. ഒറ്റക്ക് കഴിച്ചോളും.
ആഹ് ഇഞ്ഞി ഏത് സാധനായാലും നമുക്ക് എടുത്തെച്ചോടുത്ത് പോയാ മതി ഓന് തയിച്ച് റെഡിയാക്കും. പിന്നെ അങ്ങനൊരു തയ്ക്കാനുള്ളമടി ഓ ഉണ്ടായിത് ഇപ്പോ വല്ലിതായ രണ്ടാമത്തവൻ. ക്കാൻ അ തിന്നണസാധനത്തിൽ കൊഷി പോരാത്തകൊണ്ടുള്ള പ്രശ്നങ്ങളല്ലേ അല്ലാതെ. തിന്നാത്തപ്രശ്നം ആർക്കുല്ല. തിന്നത് ചിലപ്പോ പറ്റിയ കറി ആയില്ല പറ്റിയ കടിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ അഭിപ്രായ വ്യത്യാസങ്ങൾണ്ടാവുന്നല്ല.
ആഹ്, ആഹ്, ആഹ് എങ്ങനെ ഒരാൾക്ക് ഇഷ് ഇഷ്ടള്ളത് അടുതാൾക്ക് ഇഷ്ടയില്ല അങ്ങനെയൊക്കെണ്ട അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെണ്ട.
ഉം ഇള്ളതും ഇല്ലാത്തോലൊക്കെ ഉണ്ട് ക്ഷേ ഓട്ടട നമ്മടെ. ഏ പിന്നെ കുട്ടികൾക്കൊന്നും ഇഷ്ടല്ല ആർക്കും ഇഷ്ടല്ല എനിക്കും ഉപ്പാപ്പാണ് ഇവിടെ ഓട്ടട ഭയങ്കര ഇഷ്ടം. ഇവിടെ ഹസ്ബന്റിന്റെ ഉപ്പണ്ട് ഇവടെ അപ്പോ അങ്ങനെ ഞങ്ങക്ക് രണ്ടാക്കും ഇഷ്ടള്ള പോൽക്കാർക്കും ഇഷ് അടിഭാഗം കട്ടിയാണറഞ്ഞിട്ട് അത് സെന്റർ മാത്രം പിച്ചിയക്കടുക്കണ കാണാം.
ആഹ് സെന്ററ് മാത്രംയിങ്ങ ആഹ് അത് ഞങ്ങട അവിടെണ്ട് അങ്ങനത്തെ ആൾക്കാര്. സെന്റർ മാത്രം കഴിക്കാണ്ട് അത് മാത്രം അവിടെ ബാക്കിവെക്കും മ് ചുറ്റിലും കഴിച്ചിട്ട് പോണ.
അങ്ങനെ കാട്ടും എല്ലാത്തപ്പം പ്പം ഇഡ്ലി അങ്ങനത്തെ ദോശ എല്ലാം ഉണ്ടാക്കും. എന്തെങ്കിലു ലായിട്ട് പൂരി, പുട്ട് വേണ്ട മക്കക്ക് വല്യായിഷ്ടയില്ല പുട്ട്. ട്ട്കണ്ട അലർജിയ. എന്നാ ചിക്കൻ കറി ഉണ്ടായാല് മീൻകറി ഉണ്ടായ പുട്ട് നലോ തിന്നും. പക്ഷെ ഒന്നുല്ലാതെ പഴവും പപ്പടൊന്നും കൂട്ടി അതൊക്കെങ്ങനക്കെ തിന്നിനു. ഇപ്പൊന്നും പറ്റൂല പപ്പടോം പഴൊന്നും കൂട്ടിതിന്നുല ഓൻക്ക് കറി വേണം. നല്ലത്തും.
അത് ശരി ആഹ് ഞങ്ങളടെ പുട്ട് അധികം പഴാട്ടാണ്ട പഴം ഉണ്ടാവുള്ളൂ അങ്ങനെ കറികൾ ഉണ്ടാക്കുന്നതിനെക്കാളും കൂടുതലും പുട്ടും പഴവുംല്ലാവർക്കും ഇഷ്ടം. പുട്ടും പാഴവുണ്ടായ എല്ലാരും നന്നായി കഴിക്കും. അതെ. അതെ പണിയില്ല നമുക്ക് പണിയില്ല.
ആഹാ മറ്റേത് എല്ലാത്തിനും കറി ഉണ്ടാക്കണ്ടേ.
ഞാ
ഇവിടെ കറി വേണം കറിയില്ലഞപ്പോ ഉകറിയില്ലപോ വെക്കുലന്ന് പറയും. ഇതാ പിന്നെ അങ്ങനെ എങ്ങനെക്കെട് പറഞ്ഞിട്ട് എളക്കി പാറി പോവും. ഈ രാവിലെ നാലാള് ചോറ് കൊണ്ടോണേ അപ്പൊ നാലാത്ത് എപ്പഴയെറ്റ്ച്ച് ചോറും കൂട്ടാനൊക്കെ ഇണ്ടാക്കണം ക്ഷെ ഒരു കണക്കിന് സു ഖാണ് നമ്മള് നേരത്തെ എണിറ്റ് പണിയൊക്കെ ഒരുക്കും ഒരു കണക്കിന് നമ്മള് സ്കൂളില്ലാത്ത സമയ പേ. നമ്മള് സ്കൂളില്ലെങ്കിലോ നമ്മള് ആഹ് ഇന്നിപ്പ സ്‌കൂളില്ല നേരെ വെക്കാം അന്ന് തിരന്നല്ല മൂന്ന് മണി വരെ പണി തന്നെയുണ്ടാവ.
ആഹാ അതാഇത് ആസ് സ്കൂള് ഉണ്ടാവുമ്പോ അങ്ങനെ ഒരു ഉപകാരം ഉണ്ട് നമ്മള് നേ തൊടണ്ച്ചിട്ട് എല്ലാ പണികളും നേരത്തോടെ കഴിയും. പിന്നെ നമ്മൾക്ക് ഫ്രീ ആയി പിന്നെ വൈകിട്ട് ഇഞ്ഞി അവര് വന്നാല്. പിന്നെ ആവരായിട്ട്ള്ള ഇതല്ലേള്ളൂ ആഹ് അതെ എങ്ങനെ വൈകിട്ട് വെറേ സ് ഫുഡ് ണ്ടാക്കോ?
ആഹ് വൈകിട്ട് ഏഹ് ഏഹ് അതൊന്നും പറ്റൂല അഹ് രാവില്ത്തെപ്പോ ഓര് തൊറനോക്കനെല്ല. ഗസ്ട്രോളൊന്ന് തൊർന്നെങ്കിലല്ലെ അയ്‌ല് എന്തെങ്കിലുണ്ടോന്ന് അതും കൂടി പറ്റൂല്ല. ചോറ് തിന്നൂല വൈകുന്നേരം എന്തെങ്കിലൊക്കെ അല്ലെങ്കി ഇവടെ അട്ത്തെന്നെ കഫേണ്ട് അയ്ല് പോയിട്ട് എന്തെങ്കിലും പൊരി പൊരിക്കടികള് വാങ്ങിട്ട് വരും അല്ലെങ്കില് എന്തേണ്ടാക്കും നുറുക്കോ നെയ്യപ്പോ പോയ്യപ്പോ ഉണിയ പ്പോ എന്തെങ്കിലൊക്കെണ്ടാക്കും പഴംപൊര്യോ അലങ്കി പഴം വാട്ടീറ്റോ എന്തേലും വാണം അല്ലെങ്കി കടേ പോയി എന്തെങ്കിലും പേക്ക ഐറ്റംസ് വാങ്ങി വരും എന്തേലൊക്കെ വാണം ഇല്ലഞാ പറ്റൂല ഔ.
അയ് ശെര്യാ ഈ ര ആഹ് ആഹ് അതെയതെ എനിക്കതെ ഏറ്റും മടിള്ളത് രാവിൽത്തെ ഫുഡ് ണ്ടാക്ക്ണത നാളെ എന്താണ്ടാക്കാ നാളെ ന്താ അങ്ങൻത്തൊരുത് ഭയങ്കര പ്രശ്ന ആഹ് അതെ. ആഹ് അതെ അത് ഞമ്മക്ക് ചോറും കറി ണ്ടാക്ക്ണത്
പ്പ നാളെ അതാണ്.
അടെ. ചോറും കറി ണ്ടാക്ക്ണൊന്നു കൊഴപ്പല്ല ആ ചോറും കറി ആ മീൻകറി എന്തേങ്കിലു ആക്കി സാമ്പാറെന്തേലും പ ച്ചക്കറിയക്കി അത് കൊഴപ്പല്ല ഈ രാവിൽത്തെ ചായക്കടി ഭയങ്കര പ്രശ്ന. അത്‌പോരാ ആഹ് അ ത് നമ്മള് രണ്ടീസം കഴിട്ട് അത്തന്നെ സെയ്മ്ണ്ടാക്ക്യാ ഇതന്നെല്ലേ ഇപ്പ തന്നെ കഴിച്ച് അതുണ്ട് ഫസ്റ്റ് ഇതെന്നെ പിന്നെ ആഹ് അതെ എന്നു തെന്നെ ഇതെന്നെ പിന്നെണ്ടാ
ഉം അത് ശെര്യാണ്. എന്നും വെറൈറ്റി വെറൈറ്റി വേണം ഇന്ന് പ്പം നൂലപ്പെന്ന്യാണ്ടാക്ക്ന്നത് നൂലപ്പായിട്ട് തേങ്ങാപ്പാലാണ്. കറിക്കൊന്നുല്ല ചിക്കനൊന്നു കൊണ്ടന്നെച്ചൊന്നുല്ല അപ്പൊന്ന് രണ്ടാമത്തെ നോക്ക്യ തെന്നെല്ല അപ്പൊ മൂത്താപ്പാന്റെ മോൻ വന്നപ്പോ കൊറ്ച്ച് റ് ഒര് കൂടൊട്ന്ന് പാ റസ്കാ തിന്നത് ഇൻക്ക് വേണ്ടാ തേങ്ങാപ്പാല്ങ്ങളെ അത് ഇബടെ പറ്യല് പുതിയാപ്പള പറയിം ആക്കെ കിട്ടീട്ടാണ് മാണെങ്കി നീ ച്ചോവാൻ പറയ്. ത്തറ തിന്നാ മതി ഇജ് ങ്ങനെ തിന്നോ തിന്നോ പർഞ്ഞിട്ടാണാറിം. അതൊന്നും പറ്റൂലേയ് നൂലപ്പത്ത്ക്ക് ക ഒന്നെങ്കി തേങ്ങാപ്പാല് തേങ്ങാപ്പാലോൻകറ്റൂല ഓന് ചിക്കനോട് കുറുമെ അല്ലെങ്കി ചിക്കന് ചൊവപ്പ് കറിന്നാ പറയാ ചൊവപ്പ് പറി കറ്യാർണെ മൊളക് ട്ടകറിക്ക് മഞ്ഞക്കറ്യറ്റൂല ഓന് തേങ്ങരച്ചക്കറിനോട് ഇൻട്രസ് റ്റ്ല്ല അത് ഇഷ്ടല്ലോൻക്ക് ഇങ്ങൻത്തീനോടൊക്കെണ് താല്പര്യം. അതിന് ത് റ്യാ പിന്നെന്തെ ന്നാ ശെരിട്ടോ കൊറെ സമയായി.